ഹലോ എന്താ വർത്താനം? ഞാൻ ഇതാ കുട്ടിക്ക് ചോറ് കൊട്ത്ത് ഇരിക്കുണു
ഉം ഇബടെ ഭയങ്കര മഴെണ്
ആഹ് ഇവിടിം നല്ല മഴ ഇണ്ട് ഇപ്പോ ആഹ് ഇബടെ നല്ല മഴ ഇണ്ടെയ് പക്ഷെ ഇത്രയും ദിവ്സായിട്ടും മഴ ഇല്ലെയ്നിട്ടോ ഇന്നും ഇന്നലിം ആണ് ഇപ്പം കൊറ്ച്ചെങ്കിലൊക്കെ ഒന്ന് മഴ പെയ്‌തെത്‌
ആഹ് ഇന്നലിം ഇന്നും ആയിറ്റ് ഇപ്പ ഭയങ്കര മ
ഇവടെ ഇന്നല്ലെ അത്ര വല്ല്യ മഴാന്ന് പറിയാനൊന്നുല്ല്യ ചെറെ മഴ ഒള്ളു ഇന്ന്പ്പതാക്ക്ണ് നല്ല മഴ ഇണ്ട്.
ങ്ങാന് വെയ്യാ പിന്നെ തുണിയൊന്നും ഒണങ്ങ്ണ്ല്ല്യാ
ആഹ് ഇൻക്ക് പിന്നെ എന്താന്ന് അറ്യോ മേലത്തെ നെല അ അയല് കെട്ടീട്ട് അയിനായിട്ട് ഒഴിഞ്ഞ് ഇട്ടക്കാണ് അപ്പൊ പിന്നെ ഇഷ്ടം പോലെ സ്ഥലം ഇണ്ട് ഒണങ്ങാത്തെ പ്രശ്നൊന്നുല്ല്യ
കാക്കച്ചാളൊക്കെ അപ്പി ഇട്ടക്കാണെയ്
ആഹ് മുറ്റെത്ത് ആയാൽ അതാണെയ് കാ ക്ക മാത്രല്ല ഇതും എന്താ പറയാ പുഴും തേക്കുമോക്കെ ഇഷ്ടം പോലെ പുഴു ക്കളല്ലേ
തേക്ക് ഇല്ലോട്ത്ത് നല്ല പുഴുക്കള്ണ്ടാവും
ആഹ് ഇവിടെ തേക്കിലൊന്നും ഒരറ്റ എലല്ല്യാതെ പുഴുതിന്ന്ക്കേര്ന്നു ഇപ്പൊ സിറ്റൗട്ട്ക്കൊന്നും എറങ്ങാൻ വെയ്യ ഞാനൊരു കോല് ഇവ്ടെ ഇങ്ങനെ വെച്ചക്കാണേ അങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും വെര തൊപ്പ പുഴുനെ തോണ്ടാ
ആഹ് ഇപ്പ ആ കാലാണല്ലോ മഴ ആയാല്ത്
ആഹ് ഇത് ഫുള്ള് മഴ പെയ്യ് എന്നും മഴ പെയ്യാണെങ്കിൽ അത്ര പ്രശ്നല്ല ഇത് ഇങ്ങനെ മഴ പെയ്യ പിന്നെ വെയില് പിന്നെ മഴ അങ്ങനാവു മ്പളാണോല്ലോ ഇങ്ങനത്തെ ജീവികളൊക്കെ കൂടുതലായിട്ടും ഇണ്ടാവ.
ആഹ് അതാണ് ലേ എന്നും മഴ പെയ്താല് പ്രശ്നല്ല അല്ലെങ്കിൽ വെയില് അറച്ചാലും പ്രശ്നല്ല ഉം
ച്ച് ചേരാട്ടിം നറച്ച് പുഴുക്കളും ആണ് അത് എന്തോര് പുഴു ആണോ
അറപ്പ്ള്ള സാധനാണ്.
ആഹ് ഇനിക്കും അതെന്നെയാണ് ഭയങ്കര അറപ്പാണ് ചേരാട്ടനെ എന്നിട്ട് അഹ് സിറ്റൗട്ട്ക്കൊന്നും ഇങ്ങട്ട് എറങ്ങാൻ വെയ്യ അ
ഈ കറ്പ്പ് ചേരാട്ട ഇണ്ടല്ലോ കറ്പ്പും വെ സ്വർണ്ണ കളറ് അതന്നെ.
ഈ ആഹ് ഈ കുട്ടിയാണെങ്കില് അതിനെ പോയിട്ട് ചമ്മന്തി ആക്കാണെ
അ്
കാണ്ന്നോടം പോയിട്ട് ചമ്മന്തിയാക്കാണ് എന്നിട്ട് ഇന്നോട് ആഹ് ഇന്നെട്ട് ഇന്നോട് വന്നിട്ട് പറയാണ് ഞാൻ ചമ്മന്തി ആക്കീക്ക്ണ് ഇനി അതിനെ കൊണ്ടൊയിട്ടോന്ന്
അങ്ങനെ കാട്ടാണ് അപ്പൊ ഇൻക്ക് ഞാൻ വാതിലെന്നെ തൊറക്ക്ണില്ല സ്റ്റൗട്ട്ക്ക് പൊറത്ത്ക്കെന്നെ എറങ്ങ്ണില്ല ഫുൾ അകത്ത് അങ്ങനെ പൂട്ട്യാണ്ട് ഇടാണ് മറ്റേ തടങ്കലിലാക്ക്യ പോലെയാണ്
ഉം
വേറെ പിന്നെ മഴയാവ്മ്പോ നമ്മക്ക്പ്പം എങ്ങോട്ട് പോവാനുംല്ല
ഉം.
അങ്ങനെ ഇരിക്കാണ് എന്ത് ഇയാളെ ചോറ്ണ്ട് കറി മീൻ കിട്ടിയിട്ടില്ല മീൻ കൊണ്ട് വന്നിട്ട് വേണം ആക്കാന് അല്ലാതെ കറി ഇണ്ടാക്കിക്ക്ണ് പിന്നെ
ഇവിടെ അയിന് എന്നും നല്ല മീൻ കിട്ടാന് ഇല്ലേ എന്നുംപ്പൊ അടവ് മീനാണെ
ആഹ് ഇവിടൊന്നും നല്ല മീൻ കിട്ടാന് ഇല്ല അപ്പൊ ഇപ്പൊ ഞാൻ
അടവ് മീനായിട്ട് രസല്ല അത് ഇഞ്ഞ് അതൊന്നും വാങ്ങണ്ട പറഞ്ഞു
ആഹ്
ന്ന് ചിക്കൻ വാങ്ങിച്ച്
ആഹ് എനിക്ക് എന്താന്നറിയോ ഞാൻ ഇതിലെ വണ്ടിക്കാരെ അട്ത്ത്ന്നാണ് ഞാൻ വാങ്ങീനിയത്ട്ടോ അപ്പോ എല്ലാരും ഇങ്ങനെ പറഞ്ഞു വണ്ടി ക്കാരെ അട്ത്ത്ന്നേക്കാളും നല്ലത് ഇവിടെ അങ്ങാടീല് നല്ല മറ്റേ ഇത് ലേ കടല്ന്ന് നേരിട്ട് വെര്ണെ വേറെ ഒന്നും ചെയ്യാ തെ വെര്ന്ന കടണ്ട് അവിട്ന്ന് വാങ്ങാ പറഞ്ഞ് അപ്പൊ ഞാനിപ്പ ഇനി അമ്മോനോട് അത് പറഞ്ഞിട്ട്. അത് വെയിറ്റ് ചെയ്തിരിക്കാണ് കൊണ്ടുവരുന്നതും കാത്തിരിക്കാണ്.
ഇവിടെ അങ്ങനെ വണ്ടിക്കാര എടുത്ത് എന്താറിയോ കുറച്ചേ ദിവസം പയൊക്കെ ഉണ്ടാവന്ന് തോന്നണ.
നല്ല പഴക്കുണ്ടാവും പത്ത് രൂപ കുറവ പക്ഷെ ഇപ്പൊ ഇ. ഇവിടെ എന്താ പറയാ വണ്ടിക്കാര അടുത്ത് കടയിൽ തേങ്ങൾ വിലക്കണേ.
അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ ടെ ടെമ്പോള കൊണ്ടുവരുല്ലോ. വല്ല്യ ടിപ്പർല്ലേ.
ആഹ്
ആഹ് അതില് കൊണ്ടുവരന്ന പിന്നെ ഫ്രഷ് എക്കാരം
ആഹ എന്താറയാ ഈ അമോണിയ ഒക്കെ ഇട്ട് ഇട്ട് ഇട്ട് ഇട്ട് ഇട്ട് മീന്റെ രുചി. ഒക്കെ പോയിട്ടുണ്ടാവും ആകെ. എന്താ പറയുക ഒരു സാധനം തിന്നുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ അതിൻന്റെ രുചിയും കാര്യങ്ങളൊക്കെ. ഒക്കെ പോയിട്ടുണ്ടാവും
ഉം ഞാൻ വടെ മീൻ വാങ്ങിച്ചാ കൂട്ടലന്നെല്ല എന്തോ മതി ചോയാണ് ഫ്രഷ് ഏതാ മറ്റേതൊക്കെ മനസിലാവും പെട്ടെന്ന്. ഇവർക്ക് ആർക്കും മനസ്സില കൂട്ടാരത്തിയെയ് ന്ന ഒന്ന് ഒരു പയക്കൂല്ലല്ലോ പ്പല്ലാരും മീനങ്ങനെയ് ഉം
കടപ്പുറത്തൊക്കെ പോയിട്ടേയ് കൊട ശരിക്കും സത്യത്തിലമ്മക്ക്ണ്ടല്ലോ? കടപ്പുറത്തൊക്കെ പോയിട്ട് മീൻ വാങ്ങിയാലയ് ഞമ്മക്കത്ഷ്ടപ്പെടൂല കാരണം അത്ര നല്ല മീൻ കഴ നമ്മളിത്വരെ കഴിച്ച ച്ചിട്ടില്ലല്ലോ ജീവിതത്തില്
ആഹ്
അപ്പൊ ഞമ്മക്ക് ചെല ചെലപ്പോന്താന്നറിയോ അയ്ന്റെ രുചി ഞമ്മക്ക് ഇഷ്ടപ്പെടൂല നമ്മള് കട അത്രയും നല്ല മീനൊന്നും ഞമ്മള് കഴിക്കണില്ലല്ലോ?
ആഹ് മരുന്നിട്ട്ന്നെ കഴിച്ചിട്ടല്ലേ?
ആഹ് ഞമ്മള് മരുന്നട്ടതന്നെ കഴിച്ചിട്ടേ അതിന്റെ രുചിയൊന്നും നമുക്ക് പിടിക്കൂല നമുക്ക് ഈ മീന്റെ കൂടെ അമോണിയം കൂടി മിക്സ് ആയ കൂടിയെ തെനു ഞമ്മുക്ക് പിടിക്കുള്ളൂ ആ ടേസ്റ്റ് ആ രസേ നമുക്ക് പിടിക്കുള്ളൂ
ഉം അതാണ് ശീലിച്ചതേ ഉം ഈ ചിലർക്ക് പോയ മീനന്നും പറ്റൂലല്ലോ ചെലർക്ക്‌ പൊയമീൻ പറ്റൂലല്ലോ? ഉം ഇക്കറപ്പാണതു
ആഹ് ഇനിക്കും പൊഴമീന് ഇഷ്ടല്ലേ എനിക്ക് ഭയങ്കര അറപ്പാണ്. അങ്ങൊണ്ട് ഞാന് വാങ്ങൂല്ല ണ്ടാക്കൂല്ല ന്നൂല്ല ആഹ് ആഹ് നല്ലത് ഇബൽക്ക് പറ്റൂല അറിയല്ലോ അതേപോലെ
ഉം ഉം
അത് പറ്റൂല ഇത് പറ്റൂല അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂല ചെല ആൾക്കാര്ണ്ട്ട്ടോ ഒക്കെ കയിക്കും ഇങ്ങട്ട്ല്ലാത്ത എല്ലാ കാര്യങ്ങളും കഴിക്കലാണ് കറി ഞ്ഞ താളിപ്പ് ണ്ടാക്കിയേക്കാണ് ഇനി മീൻ കൊണ്ടന്നിട്ട് ട്ടതും പൊരിച്ചാല് അത് മതി പിന്നെ ചമ്മന്തിപ്പൊടിയും അച്ചാറ് അങ്ങനെയൊക്കെണ്ട്.
ഇവടെയ്നെന്നും ഈ മത്തന്റെല മുരിങ്ങ മുരിങ്ങന്റെല
ആഹ് ഇന്ന് ഇൻക്കെയ് വടെ പറമ്പിലുണ്ടല്ലോ? മഴ പെയ്തിട്ടേയ് കൊറെ മുളകിന്റെ മരങ്ങളില്ലേ കാന്താരി ഒക്കെ? അതൊക്കെ ഇഷ്ടംപോലെ മൊളച്ചിട്ട്ണ്ട് അപ്പൊ അയിനൊക്കെ ഇഷ്ടംപോലെ ഇലകളുണ്ട്. മഴക്കാലായാ അങ്ങനെണല്ലോ? ഇഷ്ടംപോലെ എലക അയ്ന് ആഹ് നല്ല രസാണ് മൊളകിന്റെല താളിച്ചാല് ഭയങ്കര രസാണല്ലോ മുളകിന്റെല
ഉം
അപ്പോ ഞാനത് എടുത്ത് താളിച്ചേക്കാണ് ഇനി മീനും കിട്ടിയല് മീനണ് പൊരിച്ചും ചെയ്താല്
ഈ യൂട്യൂബിലൊക്കെ കാണട്ടോ എന്ത എന്താ പറയാ ഒട്ടി ഇൻക്ക് ചിരി വരും അതൊക്കെ കണ്ടാല്
ആഹ് യൂട്യൂബാര് ഓൽക്ക് പൈസ ണ്ടാക്കാന് എന്തൊക്കെ ണ്ടാക്കും ഇമ്മേ ഇന്നാള് പ്പൊ അടുത്തൊരുസം ഞാന് ആഹ് ഈ മറ്റേ ഇയ്യ് കഴിച്ച്ക്ക്‌ണോന്ന് ഇൻക്കറിയില്ല ഞാൻ ആദ്യായിട്ട് കഴിക്കട്ടോ ഏഹ് കാട്ട്ന്ന് മൂട്ടിപ്പഴം പറഞ്ഞട്ട് ഒര് സാനം കൊണ്ടന്നുട്ടോ അപ്പം ഞാന് ആഹ് മൂട്ടിപ്പഴം പറയും ഞാനാദ്യായിട്ട് കഴിക്കാണ്. പക്ഷെ മക്കക്കൊക്കെ ഭയങ്കരയിട്ട് ഇഷ്ടായിട്ടോ സാധനം നല്ല രസണ്ട് നല്ല രസണ്ട് അർഞ്ഞു അയില് ഞാൻ വെറുതെ അത്ങ്ങനെ എന്താ അടിച്ചോക്കിയതാണേ അപ്പണ്ട് മ്മേ എന്തൊക്കെ വിഭവങ്ങളാണ് അറിയോ? അയിന്റെ തോട് ട്ത്തിട്ട് അച്ചാറ് അയ്ന്റെ കുരുട്ത്തിട്ട് വേറെ അച്ചാറ് വേറെ സംഭവം എന്ത് ആഹ് ഞാനെന്ന അന്ധം വിട്ട് ഇത് ഇത്രണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ചെയ്ത് അതൊന്നുംവല്ല്യേ രസൊന്നും ണ്ടാവില്ല കാരണം അതിന്റെ തോട് പറഞ്ഞാല് അങ്ങനെണ് അപ്പോപ അങ്ങനത്തെരു സാധനം ഇപ്പോൾ എത്ര രസം ഉണ്ടാവുന്ന് നമുക്ക് അറിയോ
അയ് ശരിന്നെ നമ്മള് കാട്ടില് എന്തൊക്കെ വളരും അറിയോ ഇവിടെപ്പം ഈ ചുണ്ടങ്ങാ അർഞ്ഞൊരു സാധനണ്ട്ട്ടോ കാട്ടില് പരന്ന് ങ്ങട്ട് ഇണ്ടായിക്ക കാട് വെട്ടണ പോലെ ഒന്നായിട്ട് വെട്ടി നെ രത്തലാണ് മുള്ളണല്ലോ ഇത് ഇപ്പൊ യൂട്യൂബില് അടച്ചപ്പോ അത് കറി വെക്കോല്ലോ അത് പിന്നെ മറ്റേ കൊണ്ടാട്ടം ഉണ്ടാക്കും ഇനിപ്പോ അതയ്ന് ഞാൻ യൂട്യൂബ് നോക്കിനത് നമ്മള് വെറതെ വെട്ടികളഞ്ഞ സാധനം നല്ല ഗൊണാണല്ലോ അത്
ഭയങ്കര അഭിഷേദം അയ്ക്കാരം അതുകൊണ്ട് അത് പറ്റും ഇതുകൊണ്ട് ഇത് പറ്റും പറയും ഓര് എന്നിട്ട് പിന്നെ ഓല് തിന്നിട്ട് ചെലപ്പണ്ടല്ലോ ഇപ്പറത്തേക്ക് തുപ്പ ആവും പറയാൻ പറ്റൂല
ആഹ് ന്റെ കാക്ക് അതൊന്നും പറ്റൂല ഇക്ക പറയും ഇജ്ജ് ആടാള മാതിരിയാണ് പറയും ഇല്ലേ മേലെ കണ്ണു കണ്ട എലെന്നും തിന്നാൻ കഴിക്കാനൊന്നും പറ്റൂല പറയും
ആഹ് ഹാ ചെലെ ആൾക്കാരുണ്ട് അങ്ങനെ
അയ്ന് അതൊന്നും പറ്റൂല്ല
അത് പറ്റൂല ഇത് പറ്റൂല അറിയും ഇതിപ്പം എന്നോട് ഏഹ് എന്റെരു ഫ്രണ്ടും പറഞ്ഞു ഓളെ ഹസ്ബൻന്റിന് അങ്ങനെ താളിപ്പൊക്കെ കൊടുത്താല് പറയുന്ന്
എന്തെന്ന് മക്കളൊക്കെ എവടെ സ്കൂള് പോയോ
ആഹ് എനിക്ക് ഒരാള് ഒള്ളൂ സ്കൂൾ പോയി ഒരാൾ ഇതാ ഇതിലെ നടക്കുന്നു ഇന്നാ ചില ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ മറ്റേ എന്താ ഇന്റെ ഫ്രണ്ട് ഇങ്ങനെ പറയോയ് മറ്റേ നല്ല തേങ്ങ ഒക്കെ അരച്ച് ഇങ്ങനെ കുറുകിയ കറിയില്ലേ
ഉം പുളിഞ്ചിയോ
അതേ പറ്റുള്ളൂ അത് ഇങ്ങനെ
ഉം
ആ ഗ്രേവിയിൽ നിക്ക്ണത് മറ്റേ താളിപ്പ് പർഞ്ഞാൽ എന്താണ് വെറുതെ കഞ്ഞി വെള്ളം കുടിക്കാണ് ന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഓരോന്നുമ ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് താളി പ്പാണ് ഇഷ്ടട്ടോ എനിക്കിനി ഇപ്പോ ഇലകളല്ലെങ്കിലും തക്കാളി ആയാലും പപ്പടയാലും
ക്കാളി ഭയങ്കര ഇഷ്ട ഈ തക്കാളില്ലേ
ആഹ് താളിപ്പ് എനിക്കു ഇഷ്ട ഇപ്പൊ തക്കാളി താളിപ്പ് തക്കാളി താളിപ്പും ഒരു മീൻപൊരിച്ചതൊക്കെണ്ടെങ്കി
അയിന് അതന്നെ തക്കാളി താളിപ്പു ഒണക്ക മീനുച്ചാ നല്ല
ആഹ് പപ്പടം
ഇൻക്ക് പിന്നെ ഒണക്കമീനൊക്കെ എന്താ റയാ ഞാൻ ന്നാളെയ് ഒണക്കമീനൊക്കെ ഇഷ്ടയ്ന്ട്ടോ ന്നാള് യൂട്യൂബിൽ എന്തോ ഒണക്കമീന കെത്തി ഇവിടെ കടപ്പുറത്ത് അങ്ങനെ ഉണ്ടാ ക്ക്ണതാന്നൊക്കെ കണ്ടപ്പോ പിന്നെ ഉം പിന്നെ അതോട് കൂടി ഉണക്കമീൻ സാധനം കൂട്ടാതായി
ആഹ് അത് ശരിയാണ് അ തെന്തോ എവിടെയൊക്കെയോ ഇട്ടിട്ടാണ് അത് ഒണക്ക്ണത് ആഹ് ഹൈജി ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണല്ലോ അങ്ങനെയല്ല ഇങ്ങനെയാണ് ന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നാണ് അങ്ങനെ നമ്മള് നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഒന്നും നമ്മക്ക് കഴി ക്കാൻ പറ്റൂല എല്ലത്തിലും ഉണ്ട് നമ്മൾ ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കേണ്ടി വരും
ശെരിയെന്നെ
ഇപ്പന്റെ അയൽവാസികളൊക്കെ ഈ തളമീനൊക്കെ ഇങ്ങനെ വെല കൊയ്ണ സമയം ഉണ്ടാവല്ലോ ആ സമയത്ത് ഓരന്ന ഉണക്കും
ഉം
വാർപ്പിന്റെ മേലക്കെ ഇട്ടിട്ട് ഓലന്നെ ഉണക്കും ശരിക്കും ഞമ്മക്ക് വേണെന്നുണ്ടെങ്കിൽ നമ്മള അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മള് കടയിൽ നിന്ന് പർഞ്ഞിട്ട് നമ്മൾ എന്ത് വാങ്ങിയാലും അയ്ല് ഓരുപ്പോ ഞമ്മള് എന്തെങ്കിലും നമ്മള എടുക്കുമ്പോത്ത്ന് നമ്മള് കൈ കഴുകിയിട്ട് ഉപയോഗിക്ക അങ്ങനെ അതൊന്നും പോല് ചെയ്യണന്നില്ലല്ലോ ഓൽക്ക് പ്പൊ അയ്ന്റെ ആവശ്യന്നുല്ല ഓൽക്ക്പ്പം ഇത് വിറ്റു പോയാ പോരെ ആഹ് ശരി